കേൾക്കുന്നില്ലേ
ഓ കേൾക്കുന്നുണ്ട്
ന്ന്ന്നല്ലേ ആഹ് അങ്ങനെ പോണു എന്താ അവിടെ സുഖം തന്നെല്ലേ
ഓ സുഖം തന്നെ
ചായ കുടിച്ചോ വൈകുന്നേരത്തെ
ഓ ചായ കുടിച്ചു
മക്കളുണ്ടോ വല്യ
ഓ ചെറിയ രണ്ട് മക്കളാ
ചെറുത എത്ര വയസ്സാ
മൂത്താൾക്ക് അഞ്ച് യു കെ ജി ലാ ചെറിയ മോളാണ് ആറു മാസം ആയിട്ടുള്ളൂ
അത് ശരി
നക്ക അല്ലാ മൂത്തതും മോനും ചെറുത് മോളും
ആഹ്
ഇങ്ങക്ക് എത്ര മക്കളാ ആഹ് അത് ശരി
വല് വലിയത് മോളാണ് മോള് ഇപ്പ പ്ലസ്ടൂന് പഠിക്കാ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അയിൻ്റെ തായെയുള്ള മോനാണ് മോന് ഏഴാം ക്ലാസ്സിലാണ് അയിന്റെ താഴെയുള്ള നാലാം ക്ലാസ്സും അയിന്റെ താഴെയുള്ള ഒന്നാം ക്ലാസ്സും മോളാണ് ഒരാണും മൂന്ന് പെണ്ണും
കുട്ടികളൊക്കെ സ്കൂളട്ട് വന്നോ
ഓ എല്ലാരും വന്ന്
ചായ കുടിച്ചോ എല്ലാരും
ഓ എല്ലാർക്കും ചായൊക്കെ കുടിച്ചു ഡ്രസ്സൊക്കെ മാറി കളിക്കാൻ പോയി
അത് ശരി ചായയ്ക്ക് എന്താ സ്പെഷ്യല്
ചായക്ക് ഞങ്ങളിന്ന് പൊറത്ത് പോയിന്ന്
അയ് ശരിയാ അല്ലെ ഏ എടക് എടക്കിങ്ങനെ പൊറത്ത് പോയ്ണ്ടിരിക്കും
ഇല്ല പോകല്ണ്ട് ഞായറാഴ്ചകളില് ഇന്നിപ്പോ മൂപ്പർ ക്ക് ബ്ളോക്കില് പോണ്ടിഏർന്നു ഇങ്ങനെ
അസം ഉം അതെ ആഹ്
പിന്നെ എങ്ങനെ കളി കാണാറുണ്ടോ
ഞാൻ കാണലില്ല കളിയൊന്നും പക്ഷെ എന്താ ഇങ്ങനെ ഏതാണ് ജെയ ക്കണ് അങ്ങനൊക്കെ നോക്കുന്നല്ലാതെ ങ്ങള് കാണലുണ്ടോ?
ആ കളി ചില കളിയൊക്കെ ആണോ ഇന്ന് ചികിത്സിന്റെ കളിന് അത് കുറച്ച് രാവിലെ എണീറ്റാറെ കുറച്ച്ണ്ട്
ആരൊക്കെയാണ് എന്തൊക്കെയാന്നൊക്കെ അറിയാം കളിയിലുള്ള ആൾക്ക് പക്ഷെ എന്താണ് ഈ ഫുട്ബോൾ കളി അങ്ങനെ ഇങ്ങനെ ഒന്നും ൻക്കറില്ല. പക്ഷെ ഞാൻ എന്തൊക്കെയ ഏത് ഗ്രൂപ്പാണ് ജയിച്ചു നിക്കണ അങ്ങനെയൊക്കോരോന്ന് .
ഉം പിന്നെ എങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടാണോ?
ആഹ് ഫുഡ് ഇഷ്ടൊക്കെ തന്നെ അങ്ങനെ സ്പെഷ്യലൊക്കെ തോന്നുമ്പ ണ്ടാക്കുന്നല്ലാതെ. അങ്ങനെ ഉംഹ് എട്ക്ക്. നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ആണോ? സ്പെഷലക്കണ്ടാ.
ചെറിയ തോതില് ചെറിയ തോതിൽ മക്കൾക്കൊക്കെ നമ്മള് ഇഷ്ടംണ്ട ണ്ടാക്കാ.
ആഹ് അയ് ശരി. ഉംഹ് അങ്ങെനെ.
ഉംഹ് സ്പഷൽ എട്ക്ക് വീട്ടിൽ ണ്ടാക്കൽണ്ടോ?
ആഹ് എടക്കെന്തേ സ്നാക്സ് ഇതേ പോലെ. എന്തെങ്കിലും മോൻക്ക് പൂതിയാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാക്കും എന്തെങ്കിലും. അങ്ങനെ ണ്ടാക്കല. ങ്ങള് സ്നാക്സൊക്കെ ഉണ്ടാക്കലുണ്ടോ സ്പെഷൽ.
ചെല ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ അടീയിച്ച ഉണ്ടാക്കിയാ പിന്നെ ഓൽ പ്രതീക്ഷിച്ച വെര്യ. നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് മാത്രം.
അയ് ശരി. അങ്ങനെ ബിരിയാണി മന്തി അങ്ങനത്തെ റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കോ? അയ് ശരി. ഏഹ് മക്കൾന്നിട്ട് കളിക്കാൻ പോയതേര്ക്കൂല്ലേ?
ഉംഹ് ഓര് വടെ തന്നെ കളിക്കെണെ പൊറത്തൊന്നും പോല മഴയല്ലേ.
ആഹ് അവിടക്കെ പ്പ ഇവിടൊക്കെ നല്ല മഴ ന്നെപ്പ രണ്ട് ദിവസയിട്ട്. അവിടേയൊക്കെ മഴ ണ്ടോ?
നല്ല മഴയന്ന ഇപ്പോ ഇപ്പൊ ചെറിയൊരു എറക്കുണ്ട്. നല്ല മഴ മയക്കാറ് മൂടി കെടക്ക.
ഇവിടതാ മഴങ്ങനെ പെയ്തുണ്ടിരിക്ക്ണ്ട്. ഇപ്പൊ ചോർന്നാണ് ഇതുവരെ നല്ല മഴേനു ഇപ്പൊ ചോർന്നിട്ട് ഇങ്ങനെ.
ഉംഹ് ഞങ്ങൾ ഞങ്ങൾ പൊറത്ത് പോയപ്പോഴങ്ങനെയ എവിടെയും എറങ്ങാൻ കഴിയാത്ത ത്ത കോലത്തിൽ പെരും മഴ.
ഈ മഴക്കാലത്ത് അങ്ങനെയാണ് പൊർത്ത്കൊന്നും എറങ്ങാൻ പറ്റു. മഴവെള്ളും ഫുുള്ളാകെലെ.
ഉംഹ് ആക വൃ. കെതികേടായിരിക്കും ഈ സൈഡിലൊക്കെ കച്ചോടം ചെയ്യ്ണോരാണ് കുടുങ്ങ്ണ്. സൈഡിലേ കച്ചവടം ചെയ്യുന്നരു ഭയ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ.
കാരണം മഴ പെയ്യുണോണ്ട് ഓര്ക്ക് ല്ലേ
ഉംഹ്.
അയ് ശരി. ഉംഹ്
മോള് കരയാ?
ആ മോളിവിടെ കരച്ചിലാണ്. പ്പ ആൾ ങ്ങനെ സൗണ്ട് ണ്ടാക്ക്കാണ്. കരയല്ല ആളിങ്ങനെ. സൗണ്ടേ ഇങ്ങനെങ്ങനെ ണ്ടാക്കിയോണ്ട്ക്കാണ്. അപ്പൊ എടുക്ക് ഇങ്ങനെ ഫ്രീ ആവുമ്പ ഞാങ്ങനെ ഓരോന്ന് ഏ ആൾങ്ങനെ ഫ്രീ . കെടക്കുന്നുണ്ടായിനി. അ ഇങ്ങനെ
ങ്ങനെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ടോ വീട്ടില്?
ആ ഫാമിലി എല്ലാരും ഉണ്ട് ഉംഹ്. ങ്ങള് സ്വന്തം വീടാ?
ആ ഞങ്ങൾ സ്വന്തം വീടാ.
ഹലോ.
ഞാനും ഹസ്ബന്റും നാലു മ മക്കളെ ഒള്ളൂ.
എന്നാ പറയാ മ്മ ഉപ്പാ. കൊറോണന്റെ സമയത്ത്. പെട്ടെന്ന് കൊറോണ വന്ന് മരിച്ചു ആക്ക് വലിയ പ്രായമൊന്നും ഇല്ലടാ അയമ്പത് തന്നെ അമ്പത്തഞ്ചു വയസ്സൊക്കെ ഉള്ളായിരുന്നു കൊറോണന്റെ കൊറോണ വന്നത് ഇനി ആ കൊറോണ എല്ലാം കൊറോണ നല്ലോണം എന്താ പറയാ നിക്കണ അവസ്ഥല്ലേനോ അന്ന് ആ സമയത്തേ അങ്ങനെ കൊറോണ വന്ന്
ഞങ്ങൾക്കൊക്കെ കൊ കൊറോണ ബാധിച്ച് കെട്ടോ അന്ന് ഞങ്ങെല്ലാരും ഉണ്ടായിരുന്നു ഇന്റെ എല്ലാവരും പറ എന്റെ നാത്തൂന്മാരും തറവാട്ടിൽ ഇള്ള ഉമ്മച്ചിം ഉപ്പച്ചിം എളച്ചനും എല്ലാരും എല്ലാരും ഒരു വീട്ട ട്ടിലേഞ്ഞ് ഞങ്ങളിപ്പോ പോന്ന് മാറി താമസിച്ചിട്ട് ഇപ്പ ആറു മാസം ആണേ ഉള്ളോ
അയിശരി ആറു മാസായിട്ടൊള്ളൂല്ലെ ഇങ്ങളെ വീട് കുടിക്കല് കഴിഞ്ഞിട്ട്
അല്ല കുടിരിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ പതി പതിനാല് വർഷായി
ഏഹ് അയിശെരി
ഈ വീട് കുടിരുന്നപ്പോൾ ഈ വീട് കുൻ വീടിൽ കുടി ഇരുന്നപ്പോൾ എല്ലാരും ഇങ്ങോട്ട് വന്ന് എല്ലാരും ഇവിടെ തന്നെ താമസേന്ന് പിന്നെ പതിനാല് വർഷം കഴിഞ്ഞാരെയാണ് ഓല് മാറിപ്പോയത്
അതിന്റെ തറവാട് ഇങ്ങള് ആദ്യം വീട്ഇട്ത്തേക്കും എന്നിട്ട് ആ വീട് ചെറിയ വീടേയിരിക്കും തറവാട്
ആഹ് തറവാടിപ്പോ പൊളിച്ച് വലുതാക്കി
അയിശെരി അങ്ങനെ
ഞങ്ങള് പോരുമ്പോ തന്നെ രണ്ട് ആൺ ഞങ്ങള് രണ്ട് ആൺകുട്ടികളാണ് അപ്പൊ ഉമ്മച്ചി അങ്ങനെ പിരിഞ്ഞു രിക്കാൻ കയ്യാത്തോണ്ട് എല്ലാരും ഒപ്പം ഇവിടെ നിന്ന് അങ്ങനെ ആ വീടും ഉപയോഗിക്കാണ്ടായി നി നിന്നാണ്ട് കേടന്ന്
ഇങ്ങളെ വീടിന്റെ അടുത്താ വീടെടുത്തത്
ഇല്ല ഞാൻ ഹസ്ബൻ ഹസ്ബൻഡിന്റെ വീട്ടില്
ഏഹ് അയിശെരി ഞാൻ കര്തി ഇമ്മ പിരിയാൻ കയ്യാത്തപ്പം വിചാര്ച്ച്ട്ടേ ഉം.
എല്ലാർക്കും കൊറോണ പിടിച്ച് പ്രായായ എൺമ്പത് വയസ്സായ വല്ലിമ്മ വരെ ഉണ്ടായിന്ന്
ഏയ് ഇന്നിട്ട് ഹോസ്പിറ്റല് പോയിനോ അതോ ഇങ്ങളെ വീട്ടിലെന്നെ ക്വാറന്റൈനിൽ നിക്കോ
അല്ല ഞാങ്ങളെല്ലാരും വീട്ടില് കോറന്റെയിൻ നിന്ന്
ആഹ് അപ്പൊ ഞാൻ അന്ന് മനസ്സില്
കൊറോണ ബാധിച്ചവരൊക്കെ മേലെ നിന്ന് താഴേയുള്ളോലൊ ഞങ്ങളെ വല്ലിമ്മനെ എന്താ കൊണ്ടോകാൻ വേണ്ടി വന്നീനി ബീച്ച് ഹോസ്പി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പറഞ്ഞു കൊണ്ടുപോവണ്ട ആവശ്യല്ല ഞങ്ങൾ ഇവിടുന്ന് നോക്കിയോളാംന്ന്
അതാണ് സത്യം പറഞ്ഞാലേ ഈ കൊണ്ടോയ ആൾക്കാരൊക്കെ മരിച്ചതാ അന്ന് നേരെ മറിച്ച് വീട്ടിൽന്ന് അങ്ങനെ ക്വാറന്റൈനില് ഒക്കെ നിന്ന് പ്രായ ആൾക്ക് ഒരുകുഴപ്പോല പിന്നെ അവിടെ എത്തിയപ്പോ സംഭവം എന്താന്നറിയോ എന്താ സംഭവംച്ചാ ഭയങ്കര എമർജൻസി കേസിലൊക്കെല്ലെ സാധാരണ നമ്മൾ ഓക്സിജൻ മാസ്ക് വെക്കുള്ളു ഇതൊക്കെ വെ ച്ചിട്ട് ഇവർക്ക് സംഭവം ടെൻഷനിങ്ങട് ഹൈ ആയിട്ട് അടിച്ചണ്ട് കേറി അപ്പാക്ക്‌ ഒക്കെ അതാ സംഭവിച്ച് പിന്നെ ആള് ന്ന് പറഞ്ഞാല് ഇരുപ എത്ര ഇരുപത്തെട്ട് വർഷായിട്ട് ആള് ഒരു ഷുഗർ പേഷ്യന്റ് ആണ് എന്താ പറയാ മരുന്ന് കുടി ച്ച് എന്തോരു അസുഖത്തിന് വേണ്ടീട്ട് മരുന്ന് കുടിച്ച് അങ്ങനെ ആ സൈഡ് എഫക്റ്റ് ഇഷ്യൂ
ക്ക് ഷുഗർ പേഷ്യന്റാണ് കൊറോണ വന്ന് അന്നേ അറ്റം ടയേർഡ് ആണ് ഞങ്ങളും അതേപോലെ നല്ല ടയേഡ് ആയിട്ട് കടന്ന് പക്ഷേ ഞങ്ങൾ ഓരോരുത്തരോരുത്തരർ മാറി മാറി ഈ വല്ലിമ്മ ക്ക്‌ വെള്ളവും ചായും കൊടുത്ത് കൊടുത്ത് കൊടുത്ത് കൊടുത്ത് ആ വല്യമ്മന്റെ ജീ ഇതില് അയിനെ ഉഷാറാക്കി കൊണ്ടൊന്ന് അയിന്റെ
പിന്നെ ഇങ്ങനെ പറയു ഈ മഞ്ഞള് ഇഞ്ചി വെളുത്ത് അങ്ങനെ ഒരുപാട് കുരുമുളകൊക്കെ ഇട്ട് വെള്ളം തെളപ്പിച്ച് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള വെള്ള ഡ്രിങ്ക് ആണല്ലോ അത് അങ്ങനെ കുടിച്ചാ മതി പിന്നെ അങ്ങനെ വീട്ടിൽ നിന്നോല്ക്ക്‌ കൊ ഹോസ്പിറ്റലിൽ എത്തി അവിട്ത്തെ ഒരു സിറ്റുവേഷനും എല്ലം കൂടി കണ്ടിട്ട് ആൾക്കാർക്ക് ടെൻഷൻ കൊടുക്ക ഇപ്പൊ ഇപ്പാന്റെ കേസില് ഇപ്പൊ അതാ സംഭവിച്ചേ ആഹ് സമാധാനാ അപ്പ തന്നെ ഓരെ ആഹ് സമാധാനം ആരേം കേറ്റൂല്ല എടക്ക് വെരാ പിന്നെ എന്താ ഓക്സിജൻ മാസ്ക്ക് ഒക്കെ വെക്കലും പിന്നെ അന്ന് ഫസ്റ്റ് ടൈം ആയോണ്ട് മരുന്നൊക്കെ ഓരോന്ന് എന്ത് മരുന്ന എത്ര എത്ര വർഷമായിട്ട് എന്ത് മരുന്നാ ഇത്ര ഇത്ര വർഷായിട്ട് ഷുഗർ പേഷ്യന്റ് ഉള്ള ആൾക്കാർക്കൊന്നും എന്ത് മരുന്നാന്നൊന്നും അങ്ങനെല്ല അപ്പം അതൊക്കെ ഓലെ ശരീ ബോഡിക്ക് ഇങ്ങനെ താങ്ങാൻ ഇള്ള ഒരു ഇത് ഇണ്ടാവുല ഇപ്പൊ പെട്ടെന്നുള്ള ഒരു ആസ്മികമായിട്ടുള്ള ഒരു മരണം പെട്ടെന്ന് ഞങ്ങളെ കല്യാണത്തിന്റെ സമയേന്നി അത്‌ കല്ല്യാണം കഴിഞ്ഞിട്ട് കൊർച്ച് ആയിട്ടൊള്ളെര്ന്നു. കൊറോണന്റെ സമയത്തേനു മോന്റെ ഡെലിവറി അന്നു ആകതെര്ന്നു.
അന്നൊക്കെ മറയ്യാന്ന്ർഞ്ഞാ ആകെ ബീച്ചിംഗ് പൗഡർലല്ലേ മറയ്ത് ഒക്കെ.
പഷെ ഇപ്പാന്റെ ഇപ്പ വയങ്കര നല്ല ഒര് ആളാണ്. അങ്ങനെല്ല ഇങ്ങനെ ഇണ്ടാവൂലേ? എല്ലാർക്കും നാട്ടിലായാലും കുടുംബത്തിലായാലും എല്ലാർക്കും പ്രിയപ്പെട്ട ഒരാളാ. ഒരാക്ക് പോലു ഒര് കുറ്റം പറയാൻ ഇണ്ടാവൂല. അത്രക്കൊരു മനുഷ്യന് അങ്ങനെ അങ്ങൻത്തെ ഒരാളാണ്. അതോണ്ടായിരി ഇപ്പാന്റൊരു ഭാഗ്യം കൊണ്ടെന്നെണ്ട് അന്നത്തെ എല്ലാ ആൾക്കാരെയും കേഴിക്കോട് മറ്റേ കണ്ണംപറമ്പോ അവിടെ എവിടെക്കെങ്ങനെ കൊണ്ടോയെത് അങ്ങനെല്ലേ ചെയ്യാൻ പറ്റൊള്ളു. ഓലേ പ്രോട്ടോകോളൻസരി ച്ച്. പഷെ ഉപ്പാനെ അങ്ങനെന്നും കൊണ്ടോയിട്ടില്ല. ഇപ്പാനെ സാധാപോലെ നമ്മളെ അങ്ങെൻ തന്നെയാണ്. അങ്ങനെ ച്ചും അങ്ങനെ വെല്ല്യയ വീട്ടിന്ന് തന്നെ എല്ലാരും എല്ലാം ചെയ്തെ. വീട്ട്ന്നർഞ്ഞാല് അവ് ഇതൊക്കെ ക്വാറന്റൈനും കാര്യങ്ങളൊക്കെനി. കൊറോണേല് വരാൻ പറ്റില്ലല്ലോ. ഓല് മക്കളും എല്ലാരും. ഞാന് പിന്നെ ഡെലിവറി ചെയ്ത് ചെറിയ മോനെ ആ ടൈം ആയോണ്ട് എനിക്ക് ചെറിയ കുട്ടിനേറ്റ് പോവാന് തൊണ്ണൂറ് അന്നാണ് മരിച്ച്, അന്ന് പോവണ്ട ദിവസേര്ന്നു. ഏതായാലും അങ്ങനെന്ന് പറയ് അങ്ങനെ ഓരോ മ കൊറോണ ഓരോന്ന്ങ്ങനെ വന്നോണ്ട്
ഇവ ഇബടെ കൊറോണ ആയിട്ട് മരിച്ചോരൊക്കെ ബ്ലീച്ചിങ് പൗഡറിൽ ഇട്ടിട്ടാ ആകെ എന്തൊക്കോ കാണിച്ചാ പറയ്ന്നെ.
ആണോ അങ്ങൻ തന്നെ. ഉം
ഏതായാലും ആ രോഗം പോയീന്ന് പറയ, ഇപ്പം അങ്ങനൊന്നും കാണ് ണില്ലല്ലോ.
ആഹ് ഇന്നാ ശെരി ഉം.
ഇനി അങ്ങൻത്തെ രോഗങ്ങളൊന്നും വരാക്കട്ടെ ക്വാറന്റയിനും കാര്യങ്ങളും
അതന്നെ പടച്ചോൻ കാക്കട്ടെ, ആഹ് അയിന്റെ ശേഷന്നെ ആൾക്കാര്ക്ക് ഇപ്പ അയിന് അങ്ങട്ടും ആ ഒര് മാ പരസ്പര വി എല്ലോട്ക്കും സന്ദർശിക്കലും എല്ലതും കൊർഞ്ഞ് ആരും എങ്ങോ എങ്ങോട്ടും പോവാത്തൊര് അവസ്ഥ ആയല്ലോ, കാരണപേടിയാണ്. ഇപ്പ, ഫുള്ള് മാസ്ക് ഇട്ട് പോവ് അല്ലേ എവിട്ന്നാ എന്താ രോഗം വര്ന്നൊന്നും അറിയില്ല. എല്ലാരും വീട്ടില്ല്ലേ വല്ലാത്തൊരു ഭീകരാവസ്ഥ തന്നെ. അതെന്നെ, ഇന്നിട്ട് ഇപ്പ രാത്രിക്ക്ള്ള ഫുഡൊക്കെ ആയോ?
രാത്രിയേക്ക് ചപ്പാത്തി അടണ്ട് ഫ്രിഡ്ജില്ണ്ട്.
ഏഹ് രാത്രി ഇങ്ങള് ചപ്പാത്തി ആണോ കഴിക്കല്?
എല്ലാവു ചപ്പാത്തിയ.
അഹ് ശെരി ഷുഗർ എന്തെ ഇണ്ടോ?
ആഹ് ഷുഗർണ്ട് ചെറ്തായി.
അഹ് ശെരി ആ അപ്പ പിന്നെ ഫുഡെല്ലാ കണ്ട്രോളെയ്യ്ണത് നല്ലതാണല്ലെലേ.
മ് മ്
ഏഹ്, ചപ്പാത്തി ഗോതമ്പിന്റെ ഡയ്ലി അങ്ങനെ ചപ്പാത്തിന്നെ കയ്ക്കല് വേറെ ഗോത്
അങ്ങനെയൊന്നു ഇല്ല അങ്ങനെയൊന്നുല്ല, അത്രല്ല കണ്ടട്രോളിലൊന്നു ഇല്ല. നമ്മക്ക് ഇഷ്ടള്ളൊക്കെ വെക്കാ.
അയി ശെരി ഡെയ്ലി ഒര് ചപ്പത്തിന്നെ ചെലർക്ക് മട്ക്കും. പിന്നെ, എന്തെങ്കിം കറി നല്ല ടേസ്റ്റ് ഇള്ളാവുമ്പോല്ലേ.
ഉം ഉം ഇന്നാലും കറി ടേസ്റ്റ ഇള്ളായാലും എന്നും ചാത്തിയാവുമ്പ മട്
മട്ക്കും അതന്നെ പറഞ്ഞത്. ഉം അപ് ഇപ്പ എന്തെങ്കിലും ഇന്നിട്ട് വേറെ എന്തെങ്കിലും ഇണ്ടാക്കല്ണ്ട് ഇന്നിട്ട് രാത്രി.
രാ രാത്രി എന്ത് വേറൊയിട്ട് എന്തെങ്കിലൊക്കെ മാറ്റി പിടി
അഹ്, ശെരി എന്നും ഒരേതാവുമ്പോ ഒര് മടുപ്പു വരുല്ലോ കഴിക്കാൻല്ലേ.
മ് മ്
ഇന്നാ ശെരി ആഹ് ആഹ് ആ ഇന്നാ ശെരി ഇന്നാ ഓക്കെ ആഹ്.